ഹലോ ഹലോ ആഹ് കേൾക്കുന്നുണ്ട് കേക്ക്‌ണ്ട്
കേൾക്കുന്നുണ്ടോ ഏഹ് പിന്നെ ഓക്കേ വേറെന്തുണ്ട് വിശേഷങ്ങളൊക്കെ
ഉം സുഖം. അങ്ങനെ പോവുന്നു.
ക്കെ സുഖായിട്ടിരിക്കുന്നോ വീട്ടുകാരൊക്കെ സുഖായിട്ടിരിക്കുന്നോ.
ആഹ് എല്ലാരും സുഖായി ആഹ് എല്ലരും സുഖായിട്ട് ഇരിക്കുന്നു എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാരും കിടന്നു.
ഉം ഓക്കെ. നിങ്ങള് എങ്ങനെയാണ് സ്പോർട്സ്. സ്പോർട്സ് എങ്ങനെയാണ് ബാഡ്മിന്റൺ ആണോ എന്താ.
ആഹ് അതെ ബാഡ്മിൻ ബാഡ്മിന്റൺ ആണ്. എടക്ക് ഫു ക്രിക്കറ്റ് കളിക്കാൻ വന്ന് പോവും. ഫുട്ബോൾ ഇല്ല. ക്രിക്കറ്റ് കളിക്കല്ലേ ഉം ക്രിക്കറ്റൊക്കെ കളിക്കാർ ആഹ് ക്രിക്കറ്റ് കളിക്കാറ്ണ്ട്.
പിന്നെ പാട്ടു പാടുവോ എന്താ
ഇല്ല അങ്ങനെയൊന്നും ഇല്ല. ക്രിക്കറ്റ് കളിക്കും ബാഡ്മിന്റൺ കളിക്കും അത്രേ ഉള്ളൂ.
ആഹ്
ആഹ് ശ പട്ടൊന്നും പാടൊ ഏതിലാ ഇഷ്ടം. ഡാൻസ്, പാട്ട്, സ്പോർട്സ്.
അങ്ങനെയൊന്ന്. അങ്ങനൊന്നുല്ല സ്പോട്സിലൊക്കെ താല്പര്യം ഉണ്ടായിര്ന്നു.
ആഹ് ആഹ് അങ്ങനേതേ ഐറ്റംസ് പ്രത്യക ഐറ്റം ഏതെങ്കിം ണ്ടോ.
പണ്ട് അമ്മള് എൻ സി അമ്മള് എൻ സി സിയിലൊക്കെ ഉണ്ടായ്രുന്നു.
ആഹ് ആഹ്
നിങ്ങളോ നിങ്ങളുണ്ടായിന്നോ.
ഇല്ല ഞാണ്ടായിര്ന്നില്ല
ഉം ഉം
എൻ എസ് എസ്. എൻ എസ് എസ് ആ എൻ എസ് എസ്നുണ്ടായിരുന്നു. പ്ലസ് ടു പടിക്കുമ്പൊ ഉണ്ടായ്രുന്നു ഗവൺമെന്റ് കോളേജിലായിരുന്നു.
എവിടെ ആഹ് ഓക്കേ ഓക്കേ ആഹ് ഓക്കേ
ഉം ഉം
ഓഹ് പിന്നെ വേറെന്തുണ്ട്.
സുഖം.
ഓഹ് നിങ്ങളതോ.
ഒരു പ്രത്യേക എന്തെങ്കിലും നിങ്ങൾ ഇതാക്കാറ്ണ്ടോ എൻ സി സി കയ് ട്ട് വേറെന്തെങ്കിലും പിന്നെ അയ്ന്റെ പൊറകെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിര്ന്നോ.
എൻ സി സി കഴിഞ്ഞു തന്നെ ആർമി ആർമി പിന്നെ ഗേൾസിന് കൊറച്ച് ടഫ് ആണല്ലോ. അപ്പൊ പിന്നെ ഞാ
ഏഹ് അങ്ങനെ ആർമി പറ്റ സുഖം ഗേൾസ്നാണല്ല കിട്ടാ
ആർമീല് ഗേൾസ് ആഹ്
പിന്നെ തീർച്ചയായിട്ടും മൊത്തത്തില് ഇപ്പൊ ഫുള്ള് ഇപ്പൊ ഗേൾസിനെ എട്ക്ക്ണ്ടല്ലോ ആർമിയില്.
പിന്നെ ഞാൻ ആ ഒരു വയലൻസ് ലൈഫിലേക്ക് പോയില്ല. പിന്നെ എനിക്ക് ഭയങ്കര സമാധാന കൂളായിട്ടുള്ള ഒരു ലൈഫ് വേണായിരുന്നു.
ആഹ് ആർമിയില് കേറിക്കയ്ന് ന്ന്ണ്ടെങ്കി ജീവിതം രക്ഷട്ടില്ലേ. റിസ്ക്ണ്ടെങ്കിലും റിസ്ക്ണ്ടെങ്കിലും ബുദ്ധിമുട്ട്ണ്ടെങ്കിലും അടിപൊളിയാണല്ലോ.
അത് കഴിഞ്ഞപ്പ്ളാ പിന്നെ വീട്ടിലിങ്ങനെ അച്ഛനു അമ്മയൊക്കെ പറഞ്ഞു അത് വേണ്ട. ആഹ് നമുക്ക് ഒരു അതെ ഒരു ഭയങ്കര സൈലന്റ് ആയിട്ട്ള്ള ഭയങ്കര ഉം അങ്ങനെയല്ല. ഭയങ്കര ഒരു അവിടെ അങ്ങൻ തന്നെ പർഞ്ഞ ഒരു പെൺകുട്ടിക്ക് പറ്റിയ ജോലി നോക്കിയാ മതി. രാ രാവിലെ വന്ന് വൈകുന്നേരം വര്ന്ന ജോലി അങ്ങനെ എന്തെങ്കിലും നോക്കിയാ മതീന്ന് പറഞ്ഞ്. അതെ അധികം റിസ്ക് എടുക്കാൻ പറ്റാതെ.
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ
അങ്ങനെയുള്ള ജോലി നോക്കിയാ മതീന്ന് പർഞ്ഞിട്ട് പിന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല
ആഹ് ആഹ് എൻ സി സി ഇപ്പോ പ്ലസ് ടു ഡിഗ്രിയാ
എൻ സി സി ഡിഗ്രി ആയിരുന്നു അത് സി മാർക്ക്ക്കെ കിട്ടാൻ വേണ്ടിട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ പാസ്സായിട്ടുണ്ട്
ഇണ്ടല്ലേ ഇപ്പൊ ഗണ്ണൊക്കെ നമുക്ക് അയച്ച് ഫയർ ചെയ്യാനൊക്കെ അറിയോ?
ആഹ് അത് ഞാൻ രണ്ട് മൂന്ന് ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു
ചെയ്തിട്ടുണ്ടായിരുന്നോ?
അതൊക്കെ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെല്ലാം മറന്നുപോയി
ഗെണ്ണൊക്കെ നമ്മള് അഴിക്കാനൊക്കെ അറിയോ?
ആഹ് ഗണ്ണക്കെ ഞാനഴിച്ച് അത് ഞങ്ങടെ എക്സാമിനുണ്ടായിരുന്നു ആഹ് സി എക്സാമ് സി സർട്ടിഫിക്കറ്റ്
ആണോ എത്ര ടൈമോണ്ട് ഗണ്ണഴിച്ച് സെറ്റ് ചെയ്യും?
ഇല്ല അതൊക്കെ ഞാൻ കുറെേ ആയല്ലോ ചെയ്തിട്ട് അതൊക്കെ ഡിഗ്രി ക്കാല അത് കഴിഞ്ഞിട്ട് എത്ര കൊല്ലവായി ഇപ്പെല്ലാം മറന്നു പോയി സത്യത്തില് അന്നൊക്കെ
ഫയർ ചെയ്തിട്ട്ണ്ടായിരുന്നോ?
ഫയർ ചെയ്യാൻ വേണ്ടി അന്നൊരു കുട്ടിക്ക് എന്തോ ഫയർ മീൻസ് അന്ന് ഏതോ ഒരു എൻ സി സി ക്യാമ്പില് ഒരു സീൻ ഒരു പ്രശ്നവായിട്ടുണ്ടായിരന്നല്ലോ?
ആഹ് ആഹ് അയിനു ശേഷവില്ല
അതിനുശേഷം ആ ഫയറിംങ്ങൊന്ന് ബാൻ ചെയ്തില്ലായിരുന്നോ
ആഹ് ആഹ് ആഹ് ആഹ്
ഓ എൻ സി സി ക്യാമ്പില് ഫയർ ചെയ്യേണ്ട അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നല്ലോ?
വന്ന്ണ്ടായിരുന്നു ല്ലേ?
ഉം പിന്നെ ഡമ്മി ഡമ്മി ആയിട്ട് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നുന്ന് എനിക്ക് തോന്നുന്നെ
ആഹ് ആഹ്
വെറ്തെ മറ്റേ ഇത് വെച്ചിട്ട്
ചെയ്തിട്ട്ണ്ടായിരുന്നു ല്ലേ?
ആഹ് അല്ലാതെ മറ്റേ റിയലായിട്ടൊന്നും ചെയ്യാം പ അങ്ങനെ അത് ബാൻ ചെയ്തിട്ട്ണ്ടായിരുന്നു അപ്പ ആ ടൈമില് ആദ്യ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നേ അത് കഴിഞ്ഞ് ഞങ്ങടെ ആ ടൈം എത്തിയപ്പളാണ്
ഇല്ലാണ്ടായേ?
ഇല്ലാണ്ടായത് ഉം
ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെ ഇങ്ങനെ ചെയ്യാം കൊണ്ടൊക്കെ ഗണ്ണു കൊണ്ടൊക്കെ ഇതാക്കാൻ താല്പര്യമുള്ള ആ കൂട്ടത്തിലാണോ?
താല്പര്യം മീൻസ് അതൊക്കെ ഭയങ്കര ടഫ് ആയിരുന്നു അന്നക്കെ എനിക്ക് ആലോചിക്കുമ്പോ അതൊക്ക ഭയര ഒരു റിസ്ക്കായിരുന്നു
ആഹ് ആ് അല്ല ഗണ്ണക്കെ ഭയങ്കര വെയിറ്റ് ഉള്ളതാ?
ആഹ് ഗണ്ണൊക്കെ നല്ല വെയ്റ്റുള്ളത് ആയിരുന്നു
ആഹ് അതൊക്കെ പിടിച്ച് ഓടെണ്ടി ഒക്കെ വന്നിട്ട്ണ്ടോ? പണീഷ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ?
പണിഷ്മെന്റോടെ പണിഷ്മെന്റ് ആയിരുന്നു എൻ സി സിന്ന് പറയുമ്പം എ അത് പിന്നെ എന്തെങ്കിലും കാരണം വേണോെ അത് പിന്നെ എല്ലാത്തിനും പണീഷ്മെന്റായിരുന്നു ഞങ്ങളെന്തായാലും ട്രെയിൻ ചെയ്തത് സീനിയേഴസ് ആയിരുന്നല്ലോ സ്ഥിരം പണിഷ്മെന്റ് കിട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ
ആണല്ലേ? പക്ഷെ ഉം അതായത് ചെയ്യ ചെയ്യ പോയോണ്ട് എന്തെങ്കിലും ഗുണം അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
അങ്ങനെ ഒരു ഗുണവുല്ല എനിക്കങ്ങനെ അതെ പക്ഷെ അതിനുണ്ടായി അതെ അതിനുണ്ടായി എന്നുള്ളൊരു രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലാതെ അതിൽ കൂടുതൽ മറ്റൊന്നും
താല്പര്യം ഇല്ലാണ്ട് ചേർന്നാണോ അതോ ആരെയും പറഞ്ഞിട്ട് ചേർന്നാണോ?
എന്ത് അത് എന്റെ ബ്രദറ് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെയൊക്കെ അന്ന്തൊട്ടെ മീൻസ് എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് ചേരണന്നുണ്ടായിരുന്നു അന്ന് എൻ സി സി ന്നൊക്കെ പറയുന്ന ഒരു ഇതായിരുന്നല്ലോ
ആഹ്
എൻ സി സി ആ ഒരു പവറ് ആ ഒരു ലെവല് അപ്പ അങ്ങനെ ഓടി പോയി ചേർന്നതാണ് പിന്നെ അത് വേ കുറേവെട്ടം തോന്നി
ആഹ് കഷ്ടപ്പാടായിരുന്നൊ
കഷ്ടപ്പാടായിരുന്നു അതെ
ഉം ഉം
ഈ നക്ഷത്രം മഴ പെയ്യുന്നുണ്ടോ ഇപ്പം
എങ്ങനാ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്
ആണോ ഞാനിങ്ങനെ പുറത്തിരിക്കുവായിരുന്നേ അപ്പൊ നക്ഷത്രങ്ങള് കൊണ്ട് ആകാശം നിറയെ അപ്പൊ ഞാനതിങ്ങനെ നോക്കിയിരിക്കുവാരുന്നു നല്ല കാറ്റും അടിക്കുന്നുണ്ട് ഉം
ഇല്ല ഇവിടെ ലൈറ്റ് ഉണ്ട്
ആണോ അവിടെങ്ങനെ ഏരിയ എങ്ങനാ നല്ല സേഫ് ആയിട്ടുള്ള ഏരിയ ആണോ അതോ
ഇല്ല നമ്മടെ വീട്ടുകാരൊക്കെ താഴേ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല അതെ നമ്മുക്ക് അറിയാവുന്ന ഏരിയൊക്കെ ആണല്ലോ
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാലെ
നിങ്ങളങ്ങനെ ടി വി ഒന്നും കാണാറില്ല നൈറ്റൊന്നും
ഓ അതിക നേരം കാണാറൊന്നുമില്ല കുറച്ച്നേരം എന്തെങ്കിലുംകണ്ട് ന്നല്ലാണ്ട് അതുവരെ അങ്ങനെ ടി വി യും കാര്യങ്ങളൊന്നും കാണാറില്ല
ഇല്ലാല്ലെ നമ്മള് പിന്നെ എല്ലാവരും ആ ഒരു വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോ എല്ലാരും എന്തായാലും ആ ഹോളിൽ എല്ലാവരും എന്തായാലും ഉണ്ടാവും
ആഹ് ആഹ്
പിന്നെ ഓരോ ഡയലോഗും പറഞ്ഞ് ഓരോ പണിയെടുത്ത് അങ്ങനെ എല്ലാരും ഉണ്ടാവും ആഹ്
എല്ലാരും ഉണ്ടാവും അല്ലേ
അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കിടക്കാറാവുമ്പോളാണ് എല്ലാരും ഒന്ന് ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക അതിനുമുമ്പ് എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും ഉം
ഉണ്ടോ ആഹ് ഓക്കെ അപ്പൊ ഒരു എല്ലാരും വർത്താനൊക്കെ പറഞ്ഞു നല്ല രസായിരിക്കും അല്ലേ
എല്ലാരും വർത്താനം പറഞ്ഞതെ ഫുഡൊക്കെ ഉണ്ടാക്കി
നല്ല രസായിരിക്കുംലേ ആഹ് ഓക്കെ
ജലദോഷങ്ങാനും ഉണ്ടോ മഴ പെയ്ത് കഴിഞ്ഞിട്ട്
ഏഹ് തണുപ്പ് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട് ചെറിയൊരു ഇത് പെട്ടന്ന് മഴ പെയ്തല്ല ചൂട്ന്ന് അങ്ങനെ പെട്ടെന്ന് മഴ പെയ്തപ്പോ
ആഹ്
അപ്പൊ മഴയത്തേക്ക് ഇറങ്ങുമ്പോൾ അറിയാ ഇനിപ്പോ എന്താ സ്ഥിതി പനി അങ്ങനത്തെ ഒരു ഇത്
അതെ നമ്മള് പെട്ടെന്ന് ആ ചൂട് കാലാവസ്ഥന്ന് പെട്ടെന്ന് മഴയിലേക്ക് വന്നല്ലേ ല്ലേ
അതെ അതെ
ഏഹ് സത്യം പറഞ്ഞാ ഈ സാധാരണ കാലാവസ്ഥ നമ്മുക്കിപ്പോ മനസ്സിലാവുന്ന് വരെയില്ല ഇതൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് ഈ കുട്ടികൾക്കൊക്കെയാണ് ഇത് സത്യത്തില് അല്ലെ
കാലാവസ്ഥ മൊത്തത്തിൽ ഇപ്പം മൊത്തിത്തില് ചേഞ്ച് ആയല്ലോ
അതിനും വരും കാലങ്ങളിൽ ഒന്നും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയ എങ്ങനെയൊക്കെ അത് വരൂന്ന് മറ്റേത് നമ്മളൊക്കെ കുട്ട്യേളായിര്ന്ന ടൈമില് നമ്മളക്കിങ്ങനെ ഓടി കളിച്ച് ഈ വെയിലെത്തും മഴയെത്തുംല്ലെ പക്ഷെ ഒരു വെയില മഴയൊന്നല്ല ഇപ്പം ഇപ്പൊ ഈ മഴയതും വെയിലത്തും പിള്ളേരെ എറക്കി വിട്ടിട്ടുണ്ടെങ്കി
അതെ പിള്ളേർക്ക് എന്തേ അസുഖം വെരും വെയില് ന്നൊക്കെ പറഞ്ഞ അത്ര വെയിലല്ലേ ചൂടാണെങ്കി ചൂട് പ്പൊ ഈ പ്രാവശ്യ മഴക്കാലം എങ്ങനെന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ല മഴയായിരികോ വെള്ളപ്പൊക്കെന്ത് വിശ്വസ്ണ്ടവുന്ന് പറയാൻ പറ്റില്ലല്ലോ.
അതെ
വെള്ളത്തിനെന്തെ ബുദ്ധിമുട്ടുണ്ടോ അവടെ
ഇല്ല നിങ്ങടവടെ ഉണ്ടോ?
ഇല്ല നമ്മളെവടെ കൊഴപ്പൊന്നുല്ല.
നമക്കിവടെ ജലനിധിയുടെ പൈപ്പാണേ ജലനിധിയുടെ കുഴ ണ്ണറുണ്ട് അപ്പൊ അതിന്ന് നമ്മടെ ഏരിയ മുഴുവൻ അങ്ങനെയാണ് പക്ഷെ അതൊരു വയലിന്റെ നടുവി നമക്ക് സ്വന്തവായിട്ടില്ല നമക്ക് അതൊരു വയലിന്റെ നടുവിലായതുകൊണ്ട് അതിലങ്ങനെ വെള്ളം വറ്റാറില്ല സാധാരണ
ആഹ് അപ്പൊ കുടിക്ക്യാനെക്ക്യോ?
കുടിക്കാനും അത് നല്ല വെള്ളമാണ്. അത് ക്ലോറിൻ ബ്ലീച്ച് ബ്ലീച്ചൊക്കെ ചെയ്യുന്ന വെള്ളമാണ്. ഇല്ല അത് ചെയ്യുന്ന ദിവസം മീൻസ് അത് നന്നായിട്ട് വൃത്ത്യായിട്ടെയ്യാം അപ്പൊ പിന്നെ മോട്ടറടിക്കാറില്ല അങ്ങനെ എന്തെക്ക്യോ
ആണ്ടേ എല്ലോ എല്ലാ ആഴ്ചയിലും എല്ലോസും ചെയ്യോ?
എല്ല മാസോം അങ്ങനെന്തെക്ക്യോ ചെയ്യുന്നുണ്ട് ഉം ഉം പക്ഷെ അത് നല്ല നമ്മടെ ആ ഏരിയയിലെ മുഴുവൻ ആൾക്കാരും വെള്ളം കുടിക്കുന്ന ഒരിതാ
അതെന്നെ അവടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള കെൺര്രൊക്കെ കുഴിച്ച്‌ട്ണ ബുദ്ധിമുട്ടുള്ള സ്ഥലാണോ?
ആണ് കിണറ് കുഴിച്ചാലും കുറെ അടിയില് പോണം നമ്മളൊരു ഒരു കുന്നിന്റെ മേലേയാണേ.
ആഹ് ആഹ് ആഹ് അപ്പോ കൊഴകെണറടിച്ചല്ലോ
നന്നായിട്ട് താഴെ പോവേണ്ടി വരും.
വെരൂല്ലേ ആഹ് ഓക്കെ ഓക്കെ ഓക്കെ അങ്ങൻത്ത
സ്ഥാനം നോക്കിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റ്യൊക്കെ സ്ഥാനം നോക്കിട്ട്ണ്ടായിരുന്നു അപ്പോ സ്
ആഹ് ഇണ്ട്ല്ലേ കെൺര്രുത്താൻ ഇപ്പോ പ്ലാനുണ്ടോ?
കെണറ് കുത്താൻ ഇപ്പെന്തായാലും ജലനിധിയൊക്ക്യള്ളോണ്ട് അങ്ങനൊരു പ്ലാനില്ല.
ഇല്ല ല്ലേ ആഹ് ആഹ് ഓക്കെ ഓക്കെ ഇല്ല അതോണ്ട് കൊഴപ്പല്ല ല്ലേ ഭവിയില് അങ്ങനെ കെണറാണോത്തുന്ന അതൊരു ബോർവെല്ലടിക്ക
ബോർവല്ലാടിച്ചാമതി ആഹ്
ആഹ് അതെ നമക്ക് കണ്ടതള്ളെ ശെരി നമ്മ ബോർവെല്ലടിക്കുന്ന നല്ലത് നമക്ക് സ്പേസത്ര പോരല്ലോ
ജലക്ഷാമണ്ടാവോ?
ഏഹ് ഇവടെ ഇത്ര വെരെയായിട്ടും പ്രശ്നങ്ങളൊന്നുണ്ടായിട്ടില്ല. നമ്മ അത്യാവശ്യം വെള്ള ള്ളെരിയ ഉം ഇല്ല ല്ല കൊഴപ്പം പ്രശ്നങ്ങ
കൊഴപ്പൊന്ന ന്റെ വള്ളൊക്കാണല്ലേ ഒരു എഹ് നമ്മൾ താമസിക്കുമ്പ വെള്ളൊക്കെ വളരെ അത്യാവശ്യ വേണ്ട സംഭവങ്ങളാണ് വെള്ളം അതൊന്നുല്ലെങ്കില്ലേ നമക്ക് വടെ ജീവിക്കാന്.
അതെ തെ വെള്ളല്ലാഞ്ഞാ ആകെ കുടുങ്ങി പോവൊല്ലോ
ആഹ് അങ്ങനെ ഉം ആകെ പ്രശ്നമായി പോവും അുവിന അതിനെക്കാട്ടും പെട്ട പിന്നെ ഇങ്ങനെൊ ഒരു ക്ലൈമറ്റ് വരുന്ന കൊണ്ടാണ്
ആഹ് ആഹ് ക്ലൈമറ്റ് ഇല്ല ഇനിപ്പ മഴ രണ്ടായിരത്തി ഒരുടൈമില ആരുന്നില്ല ഭയര വരൾച്ചയും കാര്യങ്ങളൊക്കെന്നാ വെള്ളപ്പൊക്കെ പോന്നടൈമിലുള്ള വരൾച്ചയും കാര്യങ്ങളക്കെ ആ ടൈമിനകൊണ്ട് ഇവിടെ വെള്ളം വരിക്കുക അ മൊത്തത്തിൽ എല്ലായിടത്തും ആ ഓക്കെ ശരി